ഹലോ ആഹ് കേൾ കേൾക്കുന്നുണ്ട് കൊറെേ നാളായല്ലോ വിളിച്ചിട്ട്
അത് കൊറച്ചു തിരക്കിലായിരുന്നു
ആണാ പിന്നെ നിങ്ങ ട്രിപ്പ് എല്ലാം പോയിന്ന് പറഞ്ഞി എവിടെ പോയിച്
മൂന്നാ മൂന്നാർ പോയിരുന്നു മൂന്നാറ് പോയി ബൈക്കിലാ പോയത് പക്ഷെ ആഹാ ന കൊഴപ്പില്ല നന്നായിട്ടന്ത് അവിടെ പാൽസ് ഇണ്ടായിരുന്നു
ആഹ് നിങ്ങ അവിടെ തന്നെ റൂം എടുത്താ
ഇല്ല ഇല്ല വന്നു ആഹ് കൊറേ രാവിലെ നേരത്തെ പോയി ഒരു അഞ്ചു മണി ആ സമയത്ത് പോയിട്ട് വൈകുന്നേരത്ത് വരുമ്പോ ഒരു ഒമ്പത് മണി ഒമ്പരി ആയി രാത്രി
രാത്രി അപ്പ തിരിച്ചെത്തിയാ റൂമ എടുത്തില്ല സ്റ്റേ ഒന്നും ചെയ്തില്ല ആ ഫുഡ്ല്ലാം ഇപ്പങ്ങനെവിടെന്ന് കഴിച്ചാ അല്ലെ കൂടെ
ആഹ് ഇല്ല കഴിച്ചു കടയിൽന്ന് ഹോട്ടലന്ന് വാങ്ങി കഴിച്ചു ഹോട്ടൽ ഫുഡന്നും അ അത്ര വല്ലാണ്ട് ഇതൊന്നും ഇല്ല എന്നാലും കുഴപ്പുല്ല
അല്ല അവിടെ അല്ല ഫുഡിനല്ല റേറ്റ്ല്ലാം എങ്ങനെയ
ആഹ് നല്ല റേറ്റാണ് അടെ ഫുഡിനല്ല ഉം ഇന്ന നമ്മുടെ അവിടെന്നും കൊഴപ്പല്ല അത് യാത്ര ആഹ് അത്ര വല്ലാണ്ട് ഇതില്ല ടേസ്റ്റ്ല്ല
ആഹ് ഞങ്ങ ഈ പ്രാവശ്യം പോയത് വേളാങ്കണിക്കാ പോയത് ഈ വെക്കേഷനെ
ആഹ്
ഞങ്ങാട്ടി ട്രെയിൻ ബുക്കയ്താപ്പ ഇത് ടിക്കറ്റും നേരത്തെ രണ്ടു മാസം മുമ്പേ ബുക്കയ്ത് വെച്ചേച്ചി
ഉം ഉം
അന്നിട്ട് ഫാമിലി ആയിട്ട് പോയി
ഓഹ് ട്രെയിൻന്ലേ
ആഹ് ട്രെയിൻല് അതാത് നമുക്ക് സൗകര്യം അതാണ് ബസ്സിന് പോയാ നമുക്ക് ഇരിക്കാനോ കിടക്കാനോ സൗകര്യം ഇല്ലല്ലോ
ആഹ് എന്നിട്ട് അവിടെ അവിടെ ഇരുന്ന റൂം എടുത്തിട്ട്
ആഹ് റൂം എടുത്ത് ഞങ്ങൾ രാ എന്താണ് വെള്ളിയാഴ്ച പോയിട്ട് ഏഹ് ശനിയാഴ്ച രാവ്ഷ് വെള്ളിയാ ച്ച് രാത്രി പോയി
ആഹ് ഓഹ്
അന്നിട്ട് ശനിയാഴ്ച രാവിലെ എത്തി ഇവിടെ വേളാങ്കണ്ണിക്ക് എത്തി അന്നി ട്ട്അവിടെന്നന്നെ റൂം എടുത്ത് പള്ളി വക അങ്ങെ എടുത്തത് റൂമ്
ഓഹ് അപ്പൊ കൊർച്ചൊക്കെ ഉം കമ്മിയായിരിക്കുല്ലേ
ആഹ് ആഹ് പുറത്ത് പറ്റിയ വല്യ വല്യ ഹോട്ടലല്ലാം ഇണ്ട് ങ്ങൻതാ പക്ഷെ അതിന് നല്ല റേറ്റ് ആകും എ സിയ എല്ലേ ഇത് പള്ളി വകയന്ന് പറയുമ്പോ നമുക്ക് റേറ്റും കുറവായിരിക്കും കുഴപ്പല്ലേ
കുഴപ്പല്ല നമ്മടെ വീട് മാതിരി ഇണ്ടാവും ചെറുതയിട്ടു
അത് തന്നെ ആഹ് ആഹ്
ഉം
അപ്പൊ പള്ളിൽ പോകാൻ അടുത് അടുത്തായിരിക്കും
ഉം
അന്നട്ട് പിന്നെ ആ ഉച്ചക്കത്തെ ഊണെല്ലാം കഴിച്ച് ഞാൻ ഇവിടന്ന് കൊണ്ടോയിട്ടുണ്ടായി സാധനങ്ങള് അരി അതേപോൽത്തെ ചപ്പാ
ആഹ് സ്റ്റേ ചെയ്യണോണ്ട് ചെലപ്പോ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ
ഇല്ല അവിടുത്തെന്നോ പിടി അവിടുത്തെ നമുക്ക്ഭക്ഷണം പിടി കൂലല്ലോ ചെലോ പിന്ന കൊച്ചൊള്ളേല്ലേ ആ കൊച്ചള്ള കാര്ണം ടുന്നേന്റെ എല്ലാ സാധനം പിന്നെ ആ കരണ്ടി കുത്തണ ഇൻചക്ഷൻ ഇൻചക്ഷൻ കുക്കറും കൊണ്ടോയിച്ചി
ശരി ശരി
അപ്പൊ റൂമീന്നെന്നെ ഞങ്ങ പാകം ചെയ്ത് ഭക്ഷണം പാകം ചെയ്ത് കഞ്ഞി തിളപ്പിചിറക്കി വെച്ച് അന്നട്ട് ചെന്നപ്പോ തന്നെ ചപ്പാത്തി കഴിച്ചു ഇവിടന്ന്ചപ്പാത്തി കൊണ്ടോന്നിട്ടുണ്ടായി
ആ പേക്കറ്റ് ചപ്പാത്തി മേടിക്കാ കിട്ടുമല്ലോ റെഡി മെയ്ഡ് ആ അത് മേടിച്ചിട്ട് അവിടെ പോയി ചുട്ട് ചൂടാക്കി എടുത്ത് പിന്നെ ഉച്ചക്ക് ചെന്നപ്പോ അപ്പം തന്നെ കഞ്ഞിക്കിട്ട് ആ കഞ്ഞി അങ്ങ് ഇല്ലേ ഇറച്ചിയില്ലേ വിനാഗിരി ഇട്ട് വെച്ച്
ശരി ശരി അ എന്ത് ഇർച്ചി
സാധാരണ ബി ബീഫ് എന്തിന്റെയാണ് എരിമയുടെ
അതെ
അപ്പ അത് കൊറച്ച് ദിവസം നിക്കും രണ്ടു ദിവസം നിക്കേ അത് വിന്നാഗിരി ഇട്ട് വെക്കൂലേ വിന്നാഗിരി ഒഴിച്ച് കേടു വരൂല അ പിന്നെ ഉണക്കച്ചെമ്മീൻ വറുത്ത് കൊണ്ടോയി ഉണക്കക്കൊഴു വറുത്ത് കൊണ്ടോയി അച്ചാ ഇട്ടിണ്ട് പോയി, ചെമ്മീനച്ചാറ് അപ്പൊ ആ അപ്പൊ ഒരോ നേരം നമുക്ക് ഓരോ കറി എടുക്കാ അങ്ങനെ കൊർച്ച് കെർച്ചായിട്ടേ
ഉം ഉം
ഞങ്ങ പത്ത് പതിനഞ്ച് പേരുണ്ടായി
ഓ അപ്പൊ ഫേ അപ്പൊ നറയെ ആൾക്കാരുണ്ടല്ലോ ല്ലേ
അ ആ രണ്ട് മുറി മൂന്ന് മുറി എടുത്തായിരുന്നു ആ റൂമ്
ഓഹ്
എല്ലാരും അഡ്ജസ്റ്റ് ചെയ്തങ്ങട്ട് നറ നന്നാ പള്ളിയി പോണേണ് പല അഡ്ജസ്റ്റ് ചെയ്ത് പോയി അങ്ങനെ. പിന്നെ ആ സമയത്ത് അങ്ങനെ മഴ ഇണ്ടായില്ല ഇവിട്ത്തെ മഴയെന്നല്ലാ നല്ല വെയിൽ നമ്മളിവിടെ നല്ല വെയിലായിരുന്നല്ലോ വെക്കേഷൻ ടൈമില്. പൊരിഞ്ഞ ചൂടായിരുന്നല്ലോ പക്ഷെ അവടടെ ക്ലൈമറ്റ് കെഴപ്പുല്ല. ഒര് മങ്ങിയവസ്ഥ കാരണം മഴഇല്ല വെയിലും കൂടു ടുതലില്ല നമ്മക്ക് ആ ഉച്ച സമയത്ത് പുറത്തേക്കും പോകാം
അപ്പൊ, നന്നായിരിക്കും ക്ലൈമറ്റ് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തിരി വെളിയിൽ പോകാൻ നല്ല ഇത്ണ്ടാവും നല്ല ചൂടൊക്കെ ടൈമിലാണെങ്കില്ലേ വെളിയിൽ പോകുമ്പോ നമ്മ ക്ഷീണിക്കും പിന്നെ എപ്പളാ വീട്ടീ പോവാന്ന് തോന്നും
ആഹ് നമ്മക്ക് പുറത്തേക്കിറങ്ങാൻ തോന്നൂല നമ്മവിടെ ചെന്നിട്ട് ന്നമ്മ വിജാരിച്ചോ അങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടായില്ല പിന്നേ ആ അന് അന്നേരം അങ്ങ് കടപ്പുറത്ത് പോയി.
ഉം അടെ അട കടലൊക്കെ ഇണ്ട് ല്ലേ. നമ്മ് ഞങ്ങളൊന്നും പോയിട്ടില്ല്യ ഞങ്ങള് ഇങ്ങനെ മൂന്നാർ പോയിട്ട്ണ്ട്. പിന്നെ തൃശ്ശൂര് പോയിട്ടുണ്ട് നേഹ
അ തൃശൂര് അ ആ ആ ആ കേട്ടിട്ട്ണ്ട് ഞാന്
ഉം, അങ്ങനെ അടുത്തുള്ളോടെക്കെന്നെ പോയിട്ടെള്ളൂ
ആ അ ആഹ് പിന്നെ ഉച്ചക്കെത്താ ഫുഡ്ഡെല്ലാം റെഡിയായോ
ആഹ് ഇപ്പം റെഡിയായി.
ആണ്ടോ അപ്പ എന്താ ഇന്ന് ഞാറാഴ്ച്ചയിലെ സ്പെഷ്യൽ എന്താണ്
ഞാറാഴ്ച്ചായിട്ടൊന്നും ഇല്ല ഇന്നലെ ചിക്കൻ വെച്ച് ഇന്നൊന്നും ഇല്ല അങ്ങെനെ
ആണോ ഞാൻ ഇന്നലെ ഇത്തിരി ചിക്കൻ മേടിച്ച് അത് തന്നെ ഇന്നത്തേക്ക് വെച്ചിട്ടുണ്ട്. വർത്ത് വെച്ച് ഇവിടെ വർത്തതെ ഇഷ്ടപ്പെടുള്ളെ, പിള്ളേർക്ക്.
കുട്ടികൾക്കൊക്കെ അതെന്നെ ഇഷ്ടം.
ആഹ്, ഇപ്പ വറുത്തത് മതി. എണ്ണെ പോരിച്ച സാധനങ്ങളാ ഇപ്പ ഇവിടെ എല് ഇപ്പളും അതെന്നെ വൈകിട്ടായയാലും കടി ഇവിടെണ്ടാക്കൂല. എപ്പോളും ഈ പെർത്ത്ന്ന് മേടിച്ചേണ്ട് വരും.
അതേ പക്ഷെ അധികം കഴിക്കാനൊന്നും പറ്റില്ല്യ
ആഹ് പ്പാ അങ്ങന ശ്ശെ കടിക്കാൻ കഴിക്കാൻ പാടില്ലല്ലോ. അ ഒര് അവരു ണ്ടാക്ക്ണ എണ്ണ തെന്നെണ് പൊര് അല്ലെ ഒരാഴ്ച പഴക്കുള്ള രണ്ടാഴ്ച പഴ ക്കുള്ള എണ്ണ നമ്മക്കാ നമ്മക്കറിയാ ചിലവരൊക്ക ഇത്പ്പ കാണുലേന്ന്.
ഊ ഉം
പിള്ളാരോട്‌ പർഞാ മനസ്സിലാവുലല്ലോ.
അവർക്കയിന് ടേസ്റ്റ് കണ്ടുപോയാ പിന്നെ വാങ്ങിത്തെരാൻ പറയും.
ആഹ് അതാണ് ഇവള് ഇവിടെ പ്രശ്നം. അമ്മ ഉണ്ടാക്ക്ണ കൊള്ളൂല പൊർത്ത്ന്ന് മേടിച്ചാ മതി അതാണ്ന്നാ അവൻ പറഞ്ഞ്. ഒച്ചേം ബഹളോണ്. അവിടെ പിള്ളാരെങ്ങനയാ?
ഇവിടെ ഒരു എന്റെ മോനന്നെള്ളൂ. അവനിക്ക് പിന്നെ അങ്ങനെ ആഹ് പക്ഷെ അവൻക്ക്. സ്വീറ്റ് ഇതാ പുടിക്കാ ഇഷ്ടം. മിച്ചെറ് ബേക്കറി ഐറ്റംസ്.
ക്രി അയിറ്റം ആഹ് ആഹ് ആഹ്.
അങ്ങനത്തെയാ പിടിക്ക ഇതിമ്മല്എണ്ണക്കടി അത്ര പിടിക്കില്ല.
പിടിക്കൂല ആഹ് മോനപ്പോ എത്രെലാ പഠിക്കിണ?
അവൻ യു കെ ജിയിലാ പോണ്. ചെറിയ കുട്ടിയാണ്. ആഹ്
ചെറിയ കുട്ടിയ. അപ്പൊ അടുത്തെന്നെ ആക്കിയെക്കണോ യു കെ ജി?
ആഹ് അടുത്തന്നെയാണ് കൊർച്ച് ദൂരം ഒരു രണ്ട് കിലോമീറ്റ്ർ ണ്ട്.
ആണൊ അപ്പൊ ബെസ്സിനു അല്ല ബെസെന്താ അല്ലേൽ കൊണ്ടയാക്കന്നാണോ?
ഇല്ല ബസ്സ്ണ്ട് ബസ്സിനൊക്കെ ഫീസധികായതൊണ്ട് പോ ഒരു ട്രിപ്പ് മാത്രം ബസ്കാ രാവിലെ. വൈകുന്നേരത്ത് കൂട്ടിട്ട് വരും ഹും
ആഹ് ആഹ് എങ്ങന ഇംഗ്ലീഷ് മീഡിയൊ ണൊ അല്ലെങ്കില് ആഹ് എൽ കെ ജി യു കെ ആഹ് കൊഴപ്പല്ല ആ ആഹ്
പ്രൈവറ്റ്
ആയിം ആണൊ അ ആഹ് അപ്പൊ ഫീസും കാര്യങ്ങളും ഉണ്ടാവന്ന അല്ലേ നല്ല ഡൊണേഷൻ ഉണ്ട് കൊറെ കൊടുത്താ അല്ലെങ്കില്
ഇല്ലാ ആഹ് ഡൊ ഫസ്റ്റ് അഡ്മിഷൻ വന്നിട്ട് ആയിരുറുപ്യെ വാങ്ങിയൊള്ളു. പിന്നെ ഫീസ്ണ്ട് ഫീസ് മാസം മാ മൂന്ന് മാസം കൂടുമ്പോ അവര് മൂന്ന് ആഹ്
ഇവിടെ എന്റെ അം രണ്ടു പിള്ളേരുണ്ട്. ഒരെണ്ണം ഒമ്പതിൽ പഠിക്ക്ണ് പെൺകുട്ടിയാണ്.
ഓഹ്
പിന്നെ ഒരൾ ചെറുതാണ് രണ്ടര വയസ്സായി ട്ടുള്ളു. അംഗനവാടിലാക്കണ ഈ പ്രാവശ്യം. ബെർത്ത്ഡെ കയ്ഞ്ഞിട്ടാക്കാന്ന് വിചാരിച്ച് രിക്കന്.
ആഹ് അതെ മൂന്ന് വയസ്സാണ് പക്ഷെ ഇവിടെയുള്ളോരൊക്കെ രണ്ടു വയസ്സിലേ രണ്ടര വയസ്സിലേ കൊണ്ട് പോയിട്ട്
ആണാ ഇപ്പൊ അങ്ങനെ ല്ല ഇപ്പ ഞങ്ങളവിടെ സമ്മതിക്കൂല മൂന്ന് വയസ്സ് തെകയാണോന്ന് പറഞ്ഞേക്കണ അപ്പതെന്തായാലും ഇപ്പ മൂന്ന് വയസ്സ് ആ സെപ്റ്റംബറിലേ ആവുള്ളൂ പ്പം ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ കയിഞ്ഞ് പിറ്റേ ദിവസം ത ന്നെ കൊണ്ടിര്ത്താന്ന് അന്നിട്ട് വേണം എനിക്ക് ജോലി നോക്കാൻ വേണ്ടി.
ജോലി നോക്കണോ?
ആഹ് ജോലി എന്ന് പറഞ്ഞയി ഞാനേ ഇപ്പാ മൂത്തത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്ക്ണേ ചെറ്തിന് രണ്ടര അപ്പൊ അത്രേം ഗ്യാപ്പ് വന്ന്ട്ട്ണ്ട് അപ്പൊ അത് കാരണം ഞാൻ ആ ഞാൻ ആ സമയത്ത് ജോലിക്ക് പോയേച്ചീ പിന്നെ ഇതിനെ പ്രസവാണ സമയത്ത് ആവ്മ്പോ ജോലി നിർത്തി അപ്പ ഇപ്പോഴത്തെ അവസ് സ്ഥേല് നമ്മക്ക് ഒരാക്കളെ തൊഴിലോണ്ട് ജീവിക്കാൻ പറ്റൂലല്ലോ
അതെ അതെ
നമുക്ക് നമ്മടെ നമ്മെങ്കിലും പോയിട്ടൊന്ന് ഭർത്താവിന് ഒന്ന് ഹെൽ പ്പായിക്കോട്ടെ എന്ന് വിചാരിച്ച് ജോലി നോക്ക്ന്ന്ണ്ട് ഞാൻ ഇപ്പോ ചെറ് ഇല്ല ബാങ്കിലല്ല ഒര് സ് സൂപ്പർ മാർക്കറ്റിലായിര്ന്ന്.
ശരി ശെരി
ചെറിയ അങ്ങനെ ഓരോരോ ഇങ്ങനെ പൊസിഷഷ്ലായി
ഉം ശരി ശരി
ആഹ് ആഹ് അപ്പൊ എന്തായാലും നോക്കണം കൊച്ചിനെ അങ്കലവാടീല് ആക്കീട്ട്
ചെയ്താതന്നെ എന്തെങ്കിലൊക്കെ മുന്നേറാൻ പറ്റൂ
ആഹ് അതാണ് നമ്മുക്കെന്തെങ്കിലും സമ്പാദ്യങ്ങളും ഒരു നമ്മളെ കൈല്ലെങ്കിലും വേണോലോ
അതെ ഇപ്പൊ ബാലൻസ് കേറ്റണേലും കൂടി അവരെട്ത്ത് ചോയിക്കണം നമ്മടെട് ത്ത്ണ്ടെങ്കി നമ്മളെ കേറ്റാ
ആഹ് അതാണ് നമ്മളെ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെിയ ചെറിയ കാര്യങ്ങള് കാണാൻ സാധിക്കും പിന്നെ കൊ ച്ചുങ്ങൾക്ക് എന്തേലും കാര്യണ്ടെങ്കി നമുക്ക് മേടിച്ച് കൊട്ക്കാലോ
ണിക്ക് പോയാൽ നമ്മ എങ്ങനെ വാങ്ങും ഇപ്പ പിന്നെ ഗൂഗിൾ പേ ഇറങ്ങിയത് കൊണ്ട് അയച്ച് വ്ടാ എന്നാലും നമു ക്ക് വാങ്ങുമ്പോ ആയി ഒരു രണ്ട് മൂന്ന് തവണ ചോയിച്ചാലേ തെരൊള്ളൂ ഹസ്ബൻഡുമാരൊക്കെ അങ്ങനെയല്ലേ
അങ്ങന്യാണ് ആഹ്
ഞാനും ഒന്ന് നോക്കണം മാണ്ടിക്കാണ് ജോലി പറഞ്ഞ വെച്ചാ ഇങ്ങനെ ടെയിലർ ടെയിലർ കൊറച്ചൊക്കെ അറിയാ വെട്ടി തെ വെട്ടി തയിക്കാനറിയില്ല
ആഹ് ടൈ ടൈലർക്ക് ഇപ്പ ഭയങ്കര ഡിമാൻഡാണല്ലോ
ഉം അതെ ആരിവർക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പോ
ആഹ് അപ്പ എങ്ങനെ മെഷീന്ണ്ടോ വീട്ടില് ആഹ് ബുദ്ധിമുട്ടുണ്ട് മെഷീന്ണ്ട് ആഹ് അപ്പൊ ത സ്വയം വസ്ത്രം തയ്ച്ചെട്ക്കോ അല്ലെങ്കിൽ
ഇല്ലല്ല അങ്ങനെയൊന്നും തയ്ക്കാൻ ആയിട്ടില്ല ഞാൻ ഫസ്റ്റ് പോയതായിരുന്നു കല്യാണം കഴിയാത്ത മുമ്പ് പക്ഷെ അത് അയിന്റെ ടെച്ച് വിട്ടു
വിട്ട് ആഹ് ഞാൻ വിളിക്കാട്ടോ എനിക്കൊരു വേറെ കോള് വര്ന്ന്ണ്ടേ ശെരി ഓക്കെന്നാ